ഹലോ.
ആഹ്
എവിടെയാ
ഞാൻ ക്ലാസ്സിൽ പോവാൻ നിക്ക
ഓ ക്ലാസ് ഇണ്ടോ ന്ന്?
ഏഹ്
ഉം ഉം നല്ല സുഖം.
നല്ല സുഖം അതെന്ത് സുഖാ?
ക്ലാസില്ല കൊറെ ആയി
ഏഹ് എന്തിനാ പോണെ?
ഞാന് ഡിഗ്രി അല്ലേ പഠിക്കുന്നെ അപ്പം ഞങ്ങക്ക് വാലുവേഷ ൻ ന്റെ ഇതായതുകൊണ്ട് ഇപ്പ ക്ലാസ്സില്ല. ഫോർത്ത് സെമ്മിന്റെ ആഹ് ഇനിയിപ്പം. നാളെ ഇണ്ടാവോന്ന് ഡൗട്ടിണ്ട് പിന്നെ മറ്റന്നാള് ലീവ് ഏട് തെല്ലോ? നാളെ ഇണ്ടെങ്കിലും ഞാൻ ലീവേരിക്കും. എനിക്ക് നല്ലമടി ആവണ്ണ്ട് പിന്നെ ഞാന്
എവിടെ സ്ഥലം വരണെ എവിടെ?
ഞാനിവിടെ മാത്ര പി കെ കോളേജ്.
എങ്ങനെ?
മാത്ര പി കെ കോളേജ്.
ഓഹ് അതെവിടെ സ്ഥലം?
അത് അങ്ങനെഓക്കെ ചോയിച്ച എങ്ങന പറയാ.?
വീട് എവിടെയാന്ന് പറഞ്ഞാ മതി.
ആഹ് ഇന്റെ വീട് കാലിക്കറ്റ്.
ആഹ് കോഴിക്കോട്ടുകാരിയാ.
ഉം
ഞൻ മലപ്പുറം കാര്യ നമ്മള് കൊറചയൽവാസിളാണല്ലോ?
നേര ശരിയാ.
ഉം
എങ്ങനുണ്ട് കോളേജൊക്കെ?
ഞാൻ അക്കൗണ്ടിങ്ങിന് പഠിക്ക.
അക്കൗണ്ടിംങ്ങിനോ?
ആഹ്
എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ?
ക്ലാസ് എന്താ അങ്ങനെ പോണ് മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ?
ഇലില്ല.
ആഹ് പഠിക്കാൻ കൊഴപ്പൊന്നുല്ല.
ഏഹ്
ഞങ്ങള് കൊറെ ഗ്യാപ്പ് ഇട്ടല്ലേ ഇപ്പൊ പഠിക്കാനെറങ്ങിയത് അതിന്റെ ഒരു ഇതണ്ട്.
ഏഹ് അതെന്ത ഗ്യാപ്പ് ഇട്ട്?
മാരേജായി രണ്ട് പിള്ളേരായി പിന്നെ ഗ്യാപ്പാവുലെ?
മാരിഡാണോ?
പിന്നല്ലാണ്ട്. അതാ ഞാൻ ചോയിച്ചെ മാരീഡാണോന്ന്?
അല്ല അല്ല ഞാന് എനിക്ക് തീരെ താല്പര്യല്ലാത്ത സംഭാണ് മാരേജ്.
നല്ല കാര്യണത്.
ഹ ഹ
കഴിച്ചൊണ്ട് ഞമക്ക് പിന്നെ പറയാലോ ധൈര്യത്തോട് കൂടി.
ആഹ് സത്യം ഞാന് പിന്നെ എനിക്ക് എന്താ ഇന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ. കല്യാണത്തിന് വല്യ ഇമ്പോർട്ടൻസ് ഒന്നും തെരുന്നാൾക്കാരല്ല
ആഹ് അത് അതിലേറെ നന്നായി എന്തായാലും പഠിച്ചോ പഠിച്ചു നല്ലൊരു ജോലി നോക്കിക്കോ
ആഹ് ഇഷ്ടണ്ടങ്കി കല്യാണം കഴിചാ മതി അങ്ങനെയെ പറ
അത അത്ര തന്നെയുള്ളൂ കാരണം നമ്മളെ വീട് ട്ടിക്കെട്ടിണ ഫ്രീഡം പിന്നെ എവിടെയും കിട്ടില്ല
ശരിയാ പിന്നെ ഇന്റെ ഒരു ക്യാരക്ടർ ഉമ്മക്കൊക്കെ അറിയുന്നത കൊണ്ട് പറയും താത്ത പിന്നെ നല്ലത് പറയും
ആഹ്
ഞാനൊരു മാതിരി ഇങ്ങനെ അല്ല ഇൻക്ക് ഇൻക്ക് രണ്ടനിയൻമാരുണ്ട്
ആഹ് അഹ്ശെരി അവരും പഠിക്കന്നെ
തോ അവര് ഞാന് ഇങ്ങനെ ഓരോന്ന് പറയും ഏഹ് ഇപ്പം നമ്മടൊരു ഏഹ് എന്താ പറയാ സ്വപ്നത്തിലുള്ള ഒരു ഹസ്ബൻ്റ് ഉഉണ്ടാവൂലെ അങ്ങനെ പറയും അങ്ങനെ ചെയ്യാൻ സമ്മയിക്കൂലാന്ന് അതാണിന്റെ കാര്യത്തിൽ ഇടപെടാറൊന്നും പാടില്ല അത് ഇതതൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇതാക്കുമ്പോ ഉമ്മ പറയും എന്നാ നീ കല്യാണം കഴിക്കണ്ട
ആഹ് ഒരു ലക്കാണ് അതൊക്കെ പറയ്ണേല്ലേ
ആഹ് സത്യം എത്ര വയസിലാ കല്യാണം കഴിഞ്ഞെ
എന്റെ ഇരുപതാമത്തെ വയസ്സിലാ കഴിഞ്ഞേ
ഉം എനിക്ക് ഈ വർഷം ഇരുപതാവൂ
ഏഹ് അഹ്ശെരി ചെറിയ ആളാണല്ലോ അപ്പൊ പിന്നെ ടൈമ്ണ്ട്
ടൈമ് നല്ലോണണ്ട് ഇൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ചിങ്ങനെ
പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോടൊക്കെ ചോദിക്കുമ്പ ഓര് പറയുന്നത് ഇപ്പൊ കല്യാണം കഴിക്കണ്ടാ വേണ്ട കൊർച്ചൂടെ കഴിഞ്ഞിട്ട് കഴിച്ചാ മതീന്ന്
അതാ അയന്നേനീ അയിന് ചെലേ വീട്ടുകാരെന്താ ചെയ്യാന്നറിയ്യോ പ്ലസ്സ്റ്റു ഒക്കെ കഴിയുമ്പോ തീക്ക് അങ്ങ് തൊടങ്ങും
ആഹ് ചെലോ
അവർക്ക് ആതി തൊടങ്ങും വെറുതേനതൊക്കെ
സത്യം അങ്ങനെയാണ് എൻ്റെ കൊറെ ഫ്രണ്ട്സിന ച്ച
പിന്നെ ലവ് മാരേജാണ് എനിക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നുല്ലട്ടോ നീ പറഞ്ഞമാരി എല്ലാത്തിനും സപ്പോർട്ടാണ് ഫുള്ള് ഫ്രീഡാ എയിലെ വേണമെങ്കിലും പോവാ എപ്പ വേണെങ്കിലും വരാ അതൊന്നും വിഷയല്ലാത്ത ആളാണ് അങ്ങനിം കിട്ടണം ഇതല്ലാത്ത ഒരേ ലൈഫുണ്ട്
അപ്പൊ എല്ലാർക്കും ഒരുപോലെ കിട്ടൂല
ലവ് മാരേജായാലും കൊഴ്പ്പ
ഒരു ഇരുപത്താറ് കഴി കഴിഞ്ഞിട്ട് അതൊന്ന് ചിന്തിച്ചു തുടങ്ങിയാ മതി അത് വരെ അടിച്ച് വേണൊങ്കി പൊളിച്ചോ
അതന്നെയാണ് ന്റെ മ്മീം പറഞ്ഞത് ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോ ആലോയിച്ചാമതി
ആഹ് അപ്പൊ നമുക്കായാലും കൊറച്ച് മെച്ചൂരിറ്റി തൊടങ്ങും ഏഹ് അതിന് മുന്നേ എവിടേലൊക്കെ നമ്മള് പോയി കഴിഞ്ഞ അവരെ വീട്ടുകാരായിട്ട് നമ്മളും ചെൽപ്പോ ചേരില്ല നമ്മളെ സ്വഭാവം അവർക്കും വല്ലാതെ പറ്റിക്കോള്ളന്ന്ണ്ടാ
അതാണ് പിന്നെ ലവ് മാരേജ് ആണെങ്കിലും കൊഴപ്പല്ലാന്നൊക്കെ പറയണ് പക്ഷെ അങ്ങനെ
എല്ലാ മാരേജിലും ഞാൻ പറയട്ടെ നല്ലതുണ്ട് ഇന്നാ ചീത്തതുണ്ട്
ഉം അതാണ്
ഉം
അതൊക്കെ ഓരോരുത്തരെ ലക്ക് വെച്ചിട്ട്
അതാണ് ലക്ക് മാത്രേ ഉള്ളൂ അയില്
ഉം സത്യം പിന്നെ ഇപ്പ എന്തായാലും മാരേജ്ന്നൊക്കെ കേക്കുമ്പോത്തന്നെ പേടിയാണ്
ആഹ് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ അമ്മള് പ്പൊ കൊറേ ആയിട്ട് ഇപ്പ ഈ രണ്ട് മൂന്ന് വർഷായിട്ട് ഇത് തന്നെയല്ലേ ഒരുപാട് പേര്ങ്ങനെ സൂയ്സൈഡ് ചെയ്യണതും അതുകൊണ്ടിപ്പ സത്യം പറഞ്ഞാ വീട്ടുകാർക് ക്കും പേടിയാണ്
ആഹ് അതാണ്
അതുകൊണ്ട് വല്ലാതെ ഫോഴ്സ് ചെയ്യൂലാ കഴിക്കല്ലേ കഴിക്ക്യാന്നൊക്കെ ചോദിച്ച് ഒര് ചോദ്യം വെരൂലാ അവര്
ആഹ് ശരിയാ പക്ഷെ ഇന്നാലും ഇപ്പഴും ഫോഴ്സ് ചെയ്യുന്ന വീട്ടാരൊക്കെ ഇണ്ടാവും
ഉം അതിപ്പഴും പഴയ തൊണ്ണൂറിന്ന് വണ്ടി കേറാത്ത ആൾക്കാരാണ്
അതാണ് സത്യം അത് ഇന്റെ ഒരു ഫ്രണ്ടിന്റെ റിലേഷൻ അറിഞ്ഞപ്പം ഉം ഇവര് ഓളെ വേറെ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച്
അതൊക്കെ ഭയങ്കര ഇതാണേ കാരണം അത് അപ്പ മറ്റേ ആളെ ലൈഫും കൂടി നമ്മള് ഇല്ലാതാക്കല്ലേ
ആഹ് ശരിയാ
ആഹ് ഒരാളെ മാത്രല്ല അവിടെ രണ്ടാളെ ലൈഫും ഇല്ലാതെ ആവും
ഉം അവര്ക്കെന്തോ ഇങ്ങനെ ഫാമിലീന്റെ റെപ്യൂട്ടേഷൻ അതൊക്കെ ഇമ്പോർട്ടന്റായിട്ട് ഇതാക്കുമ്പം അവര് മക്കളെ ഫീലിംഗ്സ് ഒന്നും അവര് നോക്കൂലല്ലോ
ആഹ് അതാണ് നമ്മളെ ഇതിനെക്കാട്ടിലും ഫാമിലി അവരെന്താ വിചാരിച്ചെ നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ അവര് നമ്മളെ പിന്നെ ഇങ്ങനെ കൊറഞ്ഞു കാണില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നോലും ഇണ്ടേ പിന്നെ അവരെ എടേല് നമ്മക്ക് പോകാൻ കഴിയില്ലാ എടുക്കാൻ കഴിയില്ലാ അങ്ങൻത്തെ ചിന്താഗതി ഉള്ളോലൊക്കെ ഇള്ളെടുത്തെ കുട്ട്യാളൊക്കെ ഭയങ്കരായിട്ട് പെടും
ഉം സത്യം ഇങ്ങൾക്ക് ലവ് മാരേജ് ആവുമ്പോ പ്രശ്നൊന്നുല്ലായിരുന്നു വീട്ടില്
ഇല്ല ഞാൻ ഫാമിലിക്കെന്നെയാ പോയത്
ഏഹ് അങ്ങനെ
അമ്മേടെ ഫാമിലിയിൽ തന്നെ ഇള്ള ആളാണ് പ്രശ്നൊന്നും ഇല്ലായിരുന്നു ആള് പിന്നെ കൊഴപ്പക്കാരനൊന്നും അല്ലാത്തോണ്ട് കൊഴപ്പല്ല്യാര്ന്നു
ആഹ് അങ്ങനെ
ചെറുപ്പം മുതലേ അറിയണ ആൾക്കാരായതോണ്ട് പ്രശ്നം ഒന്നുല്ലായിരുന്നു
കൊറേ വർഷത്തെ റിലേഷൻ ഒക്കെയിനിയോ?
ഉം ഒര് മൂന്ന് വർഷം
ഏഹ് മൂന്ന് വർഷോ?
ആഹ് മൂന്ന് വർഷം
പിന്നെ
രണ്ടായിരത്തി പതിനേഴില് തൊടങ്ങി അന്നൊന്നും പിന്നെ ഇഷ്ട്ടൊന്നും അല്ലായിരുന്നു അറിയണ ആൾക്കാരല്ലേ
ആഹ്.
പിന്നെ ങ്ങനെ കൊർച്ച് കഴിഞ്ഞപ്പ ങ്ങനെ മാരേജാ അങ്ങനെ വീട്ടി വന്ന് ചോയ്ച്ചോട്ടെന്നൊക്കെ ചോയ്ച്ചങ്ങനെ അങ്ങനെ മെസേജയച്ച് തൊ ടങ്ങിയതാണ് ലാസ്റ്റ് തലേലങ്ങായി അർഞ്ഞാതിരി ആളെപ്പളും പറയും ഞാനല്ല ആളാക്കിയതാ ട്ടോ ഞാൻ ഡീസ് സണ്ടായിരുന്നു. നമ്മളാഷി കഴിഞ്ഞിട്ട് ഇപ്പൊ പറച്ചിലെ ന്താന്നോ നമ്മളങ്ങട്ട് പോയി തലേലാക്കീന്നായി.
ആഹ് അത് അങ്ങൻത്തന്നെ ആണല്ലോ. ന്ന്ട്ട് പ്പ ഹാപ്പി അല്ലേ ഇങ്ങള്?
ഓഹ് കൊഴപ്പൊന്നുല്ല ആള് വിടെല്ല ആള് ദുബായാണ്.
ആഹ് അങ്ങനെ.
ഉം ഞാൻപ്പ ന്റെ വീട്ട്ക്ക് പോന്നതാ. അവിട്ന്ന് എസ്കേ പഠിച്ചതാ. ആളെ വീട്ടില് അമ്മി അമ്മേ അച്ഛന്റെ അമ്മേ ഉള്ളു അച്ഛനില്ല. ആഹ് അപ്പ രണ്ട അമ്മായിമ്മമാരല്ലേ അവര് തമ്മിലാവ ട്ടെ വിയേച്ച് ഞാനെന്റെ വീട്ടിലേക്കു വോടി.
ആഹ് അപ്പ ഇങ്ങളോട് പ്രശ്നാണ് ഓൽക്ക്?
ഇല്ല പ്രശ്നായിട്ടൊന്നുല്ല. ഞാനിങ്ങനെ ഈ കോഴ്സ് പഠിക്കാന് എന്തേലും ജോലി നോക്കണ്ടെ അവിടെ നിന്നാ പറ്റില്ലെ. അവിടെ നിന്നാ അവര് പറയാ കുട്ടിയൊന്ന് വൽതാവട്ടെ രണ്ടു പേരുണ്ട്. കുട്ട്യാള് അപ്പവരൊന്ന് വലുതായിക്കോട്ടെ പറഞ്ഞ ങ്ങനെ നിർക്കും അവര് വൽ താവുമ്പത്തേക്ക് നമ്മക്ക് എയ്ജായിക്കൊണ്ടിരിക്കല്ലേ.
ആഹ് അതാണ്
ആഹ് അപ്പൊ എത്രേം പെട്ടെന്ന് നമ്മക്ക് പറ്റ്ണ ടൈമിലൊരു ജോലി എട്ത്ത് കഴിഞ്ഞയഞ്ഞ് റ്റവര് നമ്മളെ കൂടെ നടന്ന് വലുതായിക്കോളും നമുക്കും അയ്നൻസരിച്ച് അവരെ കൂടെ നടക്കാലോ.
ഉം അതാണ് ഇപ്പം എന്റെ ഫാമിലിയിലാണെങ്കില് കു ട്ട്യൾ ണ്ടാവട്ടെ പറഞ്ഞ് നിന്ന ആൾക്കാരൊക്കെ പ്പഞ്ഞിപ്പം കുട്ടി വൽതായിലെ ഞ്ഞി കല്ല്യാണം എഞ്ഞി ഇപ്പൊ കല്യാണം കഴിക്കാനൊക്കെ പ്രായായി ഇഞ്ഞ്പ്പം നീ ജോലിക്ക് പോകണ്ടാന്ന് പിന്നെ തീരെ പോകാൻ പറ്റാത്ത ആൾക്കാരായില്ലേ
ആഹ് അതാണ് അപ്പൊ പിന്നെ ആള് ങ്ങനെ പോയപ്പൊ ഈ കഴിഞ്ഞ വർഷാ പോയത് അപ്പ ങ്ങനെ ഞാൻ വീ ട്ടിക്ക് പോന്നാ വിടെ പഠിക്കാനായിട്ട് ഇഞ്ഞ്പ്പോ അടുത്ത വർഷം കഴിഞ്ഞാ നിർത്തി പോരാന്നും പറയ്ണ്ട്. അപ്പത്തേക്കെന്തേലും കയ്യിലൊരു ജോലി ആക്കി കഴിഞ്ഞാ പിന്നെ കൊഴപ്പല്ലല്ലോ
ഏഹ് എന്തായാലും ജോലി ഒക്കെ കിട്ടട്ടെ. മ്മള് ഇൻഡിപെൻഡന്റ് ആവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കില് നമുക്ക് നമ്മടേതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ണ്ടാവല്ലോ
അതാണ് ഒന്നും ഇല്ലേലു അവർക്ക് നമ്മളെ ഒരു ത് നമ്മളെ കാര്യങ്ങളും കൊർച്ച് ഒഴിവാ ക്കിയാൽ നമ്മള് ചെയ്യ്ണ്ട് ന്നറി ബാക്കി കാര്യങ്ങള് നോക്കിക്കൂടെ
അതാണ് പിന്നെ ഇപ്പൊ ജോബ് ഇല്ലാന്ന് പറയുന്നതാണ് കൂടുതല്
ആഹ് ക്ഷേ ഇപ്പ അയിന് ഒരുവിധം പെൺകുട്ട്യാളും ജോലി വാണം ന്നുള്ള ചിന്തയായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏഹ് ആദ്യങ്ങനെയല്ലട്ടോ ഞാനൊക്കെ ഞങ്ങളൊക്കെ പ്ലസ് ടു പഠിച്ച്ന്ന പ്പയേ എത്രേം പെട്ടെന്ന് അതൊക്ക കഴിഞ്ഞ് കല്യാണൊക്കെ കഴിച്ച് വീട്ടിലിങ്ങനെ ഇരുന്നാ മതിയെന്ന് ചിന്തിച്ചിരുന്നതാ. കരഞ്ഞ് വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇര്ന്നാ മതീന്ന്. പക്ഷേ ഇര്ന്ന് കഴിയുമ്പളല്ലേ അതൊക്കെ അമ്മക്ക് ഭയങ്കര പോറായി തോന്നും കൊർച്ച് കഴിയുമ്പോ
ഉം, ശെരിയാണ്.
ഉം പ്പൊരു ജോലി സ്ഥലത്ത് പോയാല് അവിടിം നമുക്ക് കൊറേ ഫ്രണ്ട്സൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ അ ത് നമ്മള് വീടിന്റെ ഉള്ളില് മാത്രം ങ്ങനെ ഒതുങ്ങിയിരുന്നാ എന്താ കിട്ടാ
ഉം, അതാണ് ഇൻക്ക് ങ്ങനെ ഏഹ്, തൊക്കെണ്ടെയ്നി ഇങ്ങനെ കൊറേ ഫ്രണ്ട്സിനൊക്കെ ഇതാക്കാം ജോബിനൊക്കെ പോയി പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റാവ്ണതാണല്ലോ മെയിനായിട്ട്ള്ള ഗോള്.
അതാണ്.
എന്തായാലും നല്ല ജോബൊക്കെ നോക്കണം. ങ്ങക്കും നല്ല ജോബ് ട്ടട്ടെ.
ആഹ്, അങ്ങട്ട് കാലാവസ്ഥ എങ്ങനെണ്ട് മഴണ്ടപ്പൊ?
ഇവട മഴ കൊറവാണ്. ഇപ്പൊ പെയ്യിണോന്നുല്ല്യ. എന്താ അറിയൂല.
ഇവിടെ രണ്ടു ദുവസായിട്ടില്ല.
ആഹ്.
ഹലോ?
ആഹ്. ന്നാ ശരി ന്നാല്. ഞാന് പിന്നെ വിളിയ്ക്കണ്ട്.
ഓക്കെ ന്നാ അയ്ക്കോട്ടെ.